ആ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാ വെറുതെ ഇരിക്കുവാന്ന് വെച്ചാൽ ഞങ്ങക്ക് കൊറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ അവര് വരും വരുമ്പം ഇച്ചിരി സദ്യ ഉണ് അവർക്ക് ഇച്ചരി സദ്യ ഒരുക്കി കൊടുക്കാന്നാ വിചാരിക്കുന്നത് ആ സദ്യയാ അവര്ന്ന് പറഞ്ഞാ ഈ ആ പൊറത്ത് ജീവിക്കുന്നവരാട്ടോ അപ്പൊ അവര് അവടെ നമ്മളെ എവിടെ അമേരിക്കേൽ അവര് സെറ്റ് ത്തില്ല അന്നേരം നമുക്ക് നാടം സദ്യ മതിയെന്ന് അവര് പ്രത്യേകം പറഞ്ഞഞ് അല്ലാതുള്ള ഒന്നും ബിരിയാണി ഫ്രൈ റൈസ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ ഉം നാടൻ സദ്യ കഴിച്ചിട്ട് ഒത്തിരി നാളായി അന്നേരം വെച്ചിട്ട് നാടൻ സദ്യ ഉണ്ടാക്കി തരണേന്ന് അവര് പ്രതെ
ആ ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല നാടൻ സദ്യ തന്നെ അവർക്ക് ഇഷ്ടമെങ്കിൽ അത് തന്നെ റെഡി ആക്കി കൊടുക്കല്ല അറിയവോടി നിനക്ക്
ഓ എന്ത് നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന രീതിയിലുള്ളതേ അറിയതൊള്ളൂ ചേച്ചി അല്ലാതെ പിന്നെ ഒരു സദ്യയുടെ സദ്യക്ക് നമ്മൾ ഒരുക്കുമ്പോ അതിന്റേതായ രുചിയോടു കൂടി നമ്മളത് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മളെ വീട്ടിൽ വെക്കുന്ന കണക്ക് ഓ ഉണ്ടാക്കുമ്പോ അധികം ടേസ്റ്റ് അങ്ങോട്ട് അധികം ടേസ്റ്റ് അങ്ങോട്ട്‌ വരത്തില്ലല്ലോ. ഇനി അങ്ങനെ ഒരു വല്യ പ്രത്യേക ഇപ്പൊരു അവിയലായാല സാമ്പാർ ആയാല് സദ്യക്ക് ഉണ്ടാക്കുമ്പോ അതിന് വേറൊരു രുചിയായിട്ട് നമുക്ക് കിട്ടണ്ടേ ആ ഉ ആഹ് ആഹ് ആഹ് അതാ ആ അവിയലൊക്കെ വെക്കുന്നത് അവിയല് പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പച്ചടി പച്ചടി അങ്ങനെയൊക്കെയ ഉള്ള പായസങ്ങളെ
ആഹ് അവിയല് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികള് പച്ച വാഴക്ക
ചേന മുരിങ്ങക്ക കാരറ്റ് പിന്നെ പയറ് വെള്ളരി
കുമ്പളങ്ങ എന്നിവ സാധാരണയായിട്ട് മുരിങ്ങ ക്ക്യ കുമ്പളങ്ങ എന്നിവ സാധാരണയായിട്ടു ക്കാ ക്കാ ഉപയോഗിക്കുന്നയാ പിന്നെ ഇതിനകത്ത് ഏതേലും നിനക്ക് വേണ്ടന്നുണ്ടെങ്കിൽ അത്
അ ആഹ്
ഞ്ഞെടുക്കണമേ ന്നിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകം എന്നിവ അരച്ചെടുക്കണം എന്ന് തേങ്ങ ങ്ങ നന്നായിട്ട് അര അരക്കേണ്ട വേണ്ട ബാക്കി പച്ചമുളകും ജീരകവും ഒക്കെ ഇച്ചിരി നന്നായിട്ട് അരച്ചിട്ട്
ആഹ് ആഹ് തൈര് ചേർക്കാമോ? ചിലർ പറയുന്ന കേട്ട് അവിയലിനകത്തു തൈര് ചേർക്കുന്ന നല്ലതാണ്
ഇഷ്ട്ടവാടി തൈര്. ഒരു ചെറിയ പുളിയോട് കൂടി അവിയൽ കഴിക്കുന്നത് ഇഷ്ടവാ പിന്നെ ചില സ്ഥലങ്ങളില് അതിന് തൈര്
അവസാ ഒന്ന് വേവിച്ചെടുത്തിട്ട് അവസാനം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ചേർത്ത് എളക്കി ഇങ്ങടുത്താമതി എന്നിട്ട് അതിന്റെ പ്രത്യേകതന്ന് വെച്ചാ അതിന്റെ മിതമായ രുചിയും പച്ചക്കറികളുടെ സ്വാഭാവിക രുചിയും ഒക്കെ നിലനിർത്തുന്നതാണ്. നമ്മുടെ കൈപുണ്യം അതിനകത്തൊരു പ്രധാന കാര്യാണ് പാചകോക്കെ ചെയ്യു ബോ
ആ ഓ അങ്ങനെ കൈപ്പുണ്ണിായിട്ടൊന്നുംല്ല പിന്നെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെൊന്ന് പറഞ്ഞതന്ന് നമ്മളത് ഉണ്ടാക്കികൊടുക്കാമെങ്കിൽ
ആ ഇങ്ങനെയങ് ചെയ്താ മതിയടി അവിയല്. പിന്നെ ഞാന് ഇങ്ങനെ സദ്യ
ഓ ഓ ആ അതെങ്ങനെ ഉണ്ടാക്കുന്നേ ഞങ്ങള് സാധാ തൈര് അങ്ങനെയുള്ള പച്ചടിയ ഉണ്ടാക്കത്തുള്ളൂ ഈ പൈനാപ്പിള് അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് പൈനപ്പിൾ, ഏത്തക്ക, ബീറ്റ്റൂട്ട് ഒക്കെ വെച്ചു ഉണ്ടാക്കുന്ന പൈനാപ്പിൾ പച്ചട ആവുമ്പോ ഇച്ചരി കൂടെ നല്ലേയാ യിരിക്കും ഇല്ലേ ഒരു രുചിയും
പ്രത്യേകതയാ എല്ലാവരും സാധാരണ ബീറ്റ്റൂട്ട് പച്ചടിയോ വെള്ളരിക്കാ പച്ചടിയോ ഒക്കെയ ആണല്ലോ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിക്കകത്തും തേങ്ങ, കടുക്, പച്ചമുളക് ഏ ഇത് നന്നായിട്ട് അരക്കണം കടുക് ചതച്ചെടുത്താ മതി. ബാക്കി ചേരുവ എല്ലാം നന്നായിട്ട് അരക്കണം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഇത് വേവിക്കുന്ന പൈനാപ്പിളിലോട്ട് വേവ് പൈനാപ്പിൾ ആദ്യം നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണേ വേവിച്ച് വെച്ചിട്ട് അതിനത്ത് തൊട്ട് ഈ അരച്ച് വെച്ച ചേരുകളെല്ലാം കൂടെ ചേർക്കണം ചേർത്ത് ഒന്ന് ഒത്തിരി തെളക്കണ്ട ഒന്ന് ചൂടായിട്ട് വരുമ്പഴത്തേന് അതിനാത്തോട്ട് തൈരൂടെ ചേർക്കണം പിന്നെ ഏ കടുകൊന്ന് ചതച്ച്
ആഹ് ആഹ് അപ്പൊ തേങ്ങ അരയ്ക്കണ്ടേ? ആദ്യം തേങ്ങ അരക്കണോടി
ങ്ങായും പച്ചമുളകും ഏഹ് പിന്നെ ചുവന്നുള്ളി എല്ലാം കൂടെ നമ്മൾ അരക്കുന്നെ ആ അരച്ച ചേരുവാ ഇതിനാത്തോട്ട് ഒഴിക്കണ്ടേ
ഓ ഓ ആഹ് ഓ ഓ ആഹ് ആഹ് അങ്ങനെ ആഹ് ആഹ് ആഹ് ആ അഥവാ നമ്മൾ ഈ പൈനാപ്പിളേ ഒന്നിച്ചിരി പൂളിയാണെങ്കിൽ അത് അ
അതൊരിച്ചിരി പഞ്ചസാര ചേർത്താ മതിയെടി അല്ലല്ല ആ തൈര് ചേർത്ത് കഴിഞ്ഞാ പിന്നെ തിളപ്പിക്കരുത്
ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാമോ ഒരു ചെറിയ സ്‌പൈസി
അതൊക്കെ ചെല സ്ഥലങ്ങളിൽ ഇടോടി പക്ഷെ നമ്മൾ ഇവിട കൂടത്തില്ല ഞാൻ ഉപയോഗിക്കത്തില്ല
ആഹ് ആ ആഹ് അപ്പൊ പൈനാപ്പിൾ പച്ചടി അത് നല്ലയാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ അത് വെച്ചിട്ടില്ല അവര് വരുമ്പോ എന്തായാലും അത് ഉണ്ടാക്കി കൊടുതേച്ച് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കണം അവര് ഇതൊന്നും കഴിക്കാൻ ഒരു ചാൻസ് പണ്ട് തൊട്ടേ അവ്ടാ ഹ് ഹ് ഹും പിന്നെ നമ്മടെ ഈ സാമ്പാറ് വെക്ക് രച്ച് വയ്ക്കുമ്പോ നമ്മളെ വീ വീട്ടില് സാധാരണ കുക്കറിനകത്ത് അടിച്ച് നമ്മള് വേവിച്ചച്ച അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയ ഒക്കെ ഇട്ടങ്ങ് ഇളക്കിയും കൊടുക്കുവല്ലേ പക്ഷെ നമ്മള ഇത് വറുത്തരച്ച് വെക്കുന്ന എങ്ങനെ ആ സാമ്പാർ
തേങ്ങായും ആ പി തേ പിന്ന ഇതിനുള്ള തേങ്ങ മുളക് തേങ്ങ ആദ്യം വറുക്കണം വറുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചരി കൊച്ചുള്ളിയും മ മല്ലിയും മല്ലി ഉണ്ടെങ്കിൽ മല്ലി തന്നാ നല്ലത് പൊടിയില്ലങ്കി ങ്കിലെ മല്ലിയും ഊം മുളകും എല്ലാം കൂടിട്ട് വാ ഉലുവായും എല്ലാം കൊണ്ടട്ട് വറുത്തെടുക്കണം വറുത്ത് കോരി എടുത്തിട്ട് വെള്ളം തൊടാതരച്ച് ഈ പ നമ്മള് പച്ചക്കറിയിക്കകത്തോട്ട് പച്ച
പച്ചക്കറിയെല്ലാ പച്ചക്കറികളു യെടുക്കാം ആഹ് ആഹ് കറിവേപ്പില ഇള മ്പഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കുംല്ലോ
നമ്മള് സാധാരണ മുളക് പൊടിയ മല്ലിപ്പൊടിയും ആ മാത്രം ഉലുവപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് എടുക്കുന്നതിന് നമ്മൾ സാധരണ മുളകുപൊടി മല്ലിപൊടി യും മാത്രം ഉലുവപൊടിയുംപിന്നെ സാമ്പാർ പൊടിയുമൊക്കെ ഇട്ടെടുക്കുന്ന തിന് ഇച്ചിരി സാമ്പാർ പൊടി ഇതിനകത്ത് ഇച്ചിരി ഇടുന്ന കടു വറുക്കുമ്പോ ഇച്ചരി ഇടുന്നത് ഒരു ടേസ്റ്റ്
ആഹ ആ് ആഹ
നമ്മള് ഉപയോഗിക്കാത്തന്ന് വച്ച കഴിഞ്ഞാൽ അതിനകത്ത് തേങ്ങ വറുത്തരച്ച് വറുത്ത് അരച്ച എടുക്കുന്നില്ലെന്നേ ഉള്ളൂ പ്രത്യേകമായിട്ട് പിന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ തേങ്ങാ വറുത്തരച്ചുള്ള സാമ്പാറുണ്ട് ഓ അവർക്ക് പ്രാധാന്യമാ
ഉ അതുപോലെ തന്നെ മോര് മോര് കാച്ചുമ്പോഴും എനിക്ക് രണ്ട രീതിയിൽ ങ് ഹഅത് പോലെ തന്നമോരും മോര് കാച്ചുമ്പോഴും എനിക്ക് രണ്ടു രീതിയിൽ തേങ്ങ രച്ചും അല്ലാതെയും ഞാൻ കേട്ടിട്ടുണ്ട് തേങ്ങ അരച്ചും അല്ലാതെ യും തൈര് മാത്രമായിട്ട് അപ്പൊ അത് ഏതാ നല്ലത് സദ്യക്ക് കൊടുക്കാൻ
ക തേങ്ങ യും തേങ്ങ അരച്ചെടുക്ക ഞങ്ങൾ കാളനായിട്ട് പറയവേ മോര് കാച്ചിയതായിട്ട് പറയുന്നത് ഈ ജീരകവും കുഞ് കൊച്ചുള്ളിയും ആ വെളുത്തുള്ളിയും ഉലുവപ്പൊടിയും എല്ലാം കൂടെ അത് മാത്രം വരച്ച് മോരി കലക്കിച്ച് മോരിനാത്തോട്ട് അങ്ങ് കല മഞ്ഞപ്പൊടിയായിട്ട് മോരിനാത്തോട്ട് കലക്കി ചേർക്കും എന്നിട്ട് പച്ചമുളകവും കീറിയിട്ടിട്ട് കടുവ് താളിക്കും അ ഇ പിന്നെ പച്ച് ഇച്ചിരി ഒണക്കമുളകും, കറിവേപ്പിലയും, കൊച്ചുള്ളിയും, എല്ലാം അരിഞ്ഞിട്ട് വെളിച്ചെണ്ണക്ക അതിനാത്ത് കടു താളിച്ചെടുക്കുന്നയാ മോര് എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോ അത് കാളനായിട്ട് പറയും കട്ടിക്ക് ആഹ് തേങ്ങാ ങ്ങായും കൊച്ചുള്ളിയും ജീരകവും ആം എല്ലാം കൂടെ അരച്ച് തേങ്ങായും അരച്ച് ആ തൈരിനകത്തോട്ട് കലക്കി ചേർത്ത് കട്ടിക്ക് അധികം വെള്ളം ചേർക്കാതെ കട്ടിക്കെടുക്കും അതിനകത്ത് വേണമെങ്കി നമുക്ക് കഷ്ണങ്ങളായിട്ട് പൈനാപ്പിളോ ഏഹ് വെള്ളരിയോ എന്തെങ്കിലൊക്കെ അരിഞ്ഞിടയും ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി അത് കാളനായിട്ട് പറയും ഇത് രണ്ടും വ്യത്യസ്ത രുചിയാ.
ഇപ്പൊ തൽക്കാലം പൈനാപ്പിൾ പച്ചടി വെക്കാം, എന്നാലും എന്റെ ഒരു സംശയം, ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടി വെക്
ആ അത് തന്നെ പിന്നെ ബീട്രൂട്ട് പച്ചടി ക്ക് ബീട്രൂട്ട് പച്ചടി എടുക്കുമ്പഴ് നമ്മള് ബീട്രൂട്ട് ഇതിനെ പിന്നെ അരിയുന്നേന് പകരം നമ്മളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ലേ അതിനാത്ത് വെച്ച് ഒരച്ചെടുക്കുന്നേ ആ ഒരു സംഭവ ഇച്ചിരി ഇച്ചിരി നീളത്തിലിങ്ങനെ ഒരച്ചെടുത്തിട്ട് അത് ഇച്ചിരി വെളിച്ചെണ്ണക്കകത്തോട്ട് ഇട്ട് വരട്ടിയെടുക്കണം, പച്ചടിക്ക് ആണ് കിച്ചടി എന്നും പറയും അത്, അന്നേരം അതൊന്ന് വഴ ട്ടി എടുത്തിട്ട് അതിനാ അത് വരട്ടി മാറ്റിയിട്ട് പിന്നെ ഇച്ചിരി തേങ്ങായും
ആഹ് പിന്നെ തേങ്ങായും കൊച്ചുള്ളിയും ജീരകവും ഏഹ് ഇച്ചിരി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ട്ട് ഗീ ഏഹ് പിന്നെ പിന്നെ ഇതിനകത്തോട്ട് ഏഹ് ബീട്രൂട്ടിനകത്തോട്ട് അങ്ങ് ഇടണം, എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഏഹ് ചേർത്തെടുക്കുന്നത് നല്ലത എന്നിട്ട് കടു വറത്തെ എടുത്താ മതി തൈര് ഒഴിച്ച് അത് നല്ല
ആഹ് ആഹ്‌ ആഹ്
ആഹ് അത ഇങ്ങനെന്ന് നോക്കു നീ ന്നിട്ട് തയ്യാറാക്കിട്ടെന്നെ വിളി വിളിക്കണേ അവർക്ക് സദ്യ കൊടുത്തിട്ട് ആഹ് ആഹ് ആഹ് ശരിയടീ